ഹലോ
കേൾക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട് എന്താ പണി
പണീ നിസ്കാരം കഴിഞ്ഞ് ഇന്ന് നോമ്പിണ്ടേനുവാ
ആ നോമ്പ്ട്ടായിരുന്നു
ആഹ ഇന്ന് ഇല്ല
ആഹ ആഹ
നിസ്കാ നിസ്കാര എല്ലാം കഴഞ്ഞ് ഞാൻ പറഞ്ഞട്ടില്ലേന അ സുഖില്ല
ആഹ ആഹ
എടുത്തിട്ടില്ല കൊറെേ ഗുളികെല്ലാം കുടിക്കുന്നുണ്ട്
ആഹ ഫുഡ് അയച്ചോ
ഇല്ല ഇല്ല ഇപ്പൊ നോമ്പ്ർന്ന പടല്ലേ നിസ്കാരംകഴിഞ് ഓതണം.
വേറെ വീട്ടില് വേറെ ആർക്കും നോമ്പില്ല
എന്റെ ഉമ്മാക്ക് ഇണ്ട്
ആ ആ
ഉം
പിന്നെ എന്താ മഴ ഉണ്ടോ അവിടെന്ന്
മായ ഇന്ന് ഇണ്ടായിന് കൊറച്ചുണ്ടായിന് പിന്നെ ആദ്യം ചൂട്ന്നായി ഇങ്ങക്ക ഇണ്ടേയിണേ
ഇവിടെ മഴ ഉണ്ടായിരുന്നു നല്ല മഴ ആായിരുന്നു
ആഹ
ഇടവിട്ട് ഇടവിട്ട്
ആഹ നമ്മുക്കും അങ്ങനെക്ഷെ വല്യ കാര്യയിട്ടില്ല
ആഹ
ഉം വേറെ അവിടെ ഗ്യാസി നുള്ള പ്രശ്നുണ്ടോ
ഗ്യാസിനോ ആഹ് ഗ്യാസ് കിട്ടാത്ത പ്രശ്നല്ലേ ഇപ്പവിടെ ആദ്യംഇണ്ടായിരുന്നു ഇപ്പ അങ്ങ് ആഹ് നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ബു
ഇപ്പൊ ഉണ്ട് ഇങ്ങന
ആഹ് ഇപ്പൊ അതുപോലെ തന്നെ അവിടെയോ
ഇവിടെ അങ്ങന്യാ അതുകൊണ്ടാ ചോയ്ച്ചേ
ഗ്യാസ് ഇല്ലാതെ പ്രശ വീട്ടില് വേ കരണ്ടടുപ്പില്ലേ
ഇതണ്ട് അടുപ്പ്ണ്ട് കരണ്ടടുപ്പ്ന്ന് ഉദ്ദേശിച്ചേ
പ്പൊ പറ്ഞ്ഞാ അറിയില്ലേ
വേറെന്നാ കരണ്ടടുപ്പേതാ ഇൻഡക്ഷൻ കുക്കറ് അങ്ങനത്തെയാ
ആ ഇൻഡക്ഷൻ കുക്കറന്നല്ലേ അത് ആഹ് ആഹ്
ഉം അത്ണ്ട്ങ്കി തന്നെ വല്ല്യാ കൊറേയൊന്നും വെക്കാനൊന്നും കയില്ലല്ലോ അത്യാവശ്യം ചാഴയും
ആഹ് അതന്നെ അതന്നെ
ഉം
പിന്നെ
ഫുഡ് എല്ലാം കഴിച്ചോ
ആ ഫുഡ് ഇവിടെ പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കിനു നോമ്പ് ആയങ്കോണ്ട്
അപ്പ അപ്പാട് കഴിക്കും
ആഹ് അത് കഴിച്ച്
അപ്പൊ ഇത് നോമ്പൊറക്കുമ്പേന്നാ
ആ നോമ്പ് തൊറ ക്കുമ്പോ എന്താ പഴംപൊരി ഒക്കെ ഉണ്ടായിരുന്നു പഴംപൊരിയും അധികം ഒന്നും ഉണ്ടാക്കിയില്ല ഞാനും എനിക്കും ഉമ്മച്ചിക്കും മാത്രം ഇണ്ടായൊ
ഓഹ് ഉം ഉം
ഉം
നമ്മളെവിടെ കൊറച്ചയിഞ്ഞ്ട്ടെ നാസ്തെല്ലാം കഴിക്കു ഫുഡെല്ലാം കഴിക്കൂ
ആഹ് ഞ അങ്ങനെയാണ് കഴിക്ക ഞാനിന്ന് വേം കഴിച്ച്ന്ന്ക്ക് വെശന്നിട്ട് നല്ല വെശന്നിട്ട് കഴിച്ചു
ക്കുലേ
ആഹ് ഇനി വെശന്നാ ഇനി കൊറച്ചഴിഞ്ഞിട്ട് ഇനിം കഴിക്കും ആഹ് അല്ലാതെ അല്ല ഫുള് കഴിച്ച് ല്ല കൊറച്ച് കഴ്ച്ചിട്ടുള്ളൂ
ആഹ് വെശപ്പടക്കാൻ മാത്രം അല്ലെ ഉം പിന്നെ
വേറെന്താ ചക്കയൊക്കണ്ടോ അവിടെ വീട്ടില്
ചക്കെല്ലാണ്ട് പക്ഷേ ഇപ്രാവശ്യം ചക്ക തിന്നാൻ കിട്ടിട്ടില്ല നിങ്ങള അവിടെന്നുല്ല
ഇവിടെ ഞങ്ങളെ വീട്ടിൽ ഇഷ്ടം പോലെ ചക്കയാ എല്ലാ ദിവസെങ്ങനെ പൈത്ത് വീണടുക്കും ഉം കൊറെ ചക്കെണ്ട് ഞങ്ങള് കുറെ ചക്കപ്പൊരിയൊക്കെണ്ടാക്കും പിന്നെ ചക്ക ഇതില്ലേ ചക്ക അട
ആഹ് ആഹ് ആഹ്
പിന്നെ ചക്കക്കുരു പായസൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു
നമ്മള് ഉണ്ടല്ലാക്കും പിന് ചക്കക്കുരുവിനെകൊണ്ട്
ആഹ്
ഉം പിന്നാ ഇത് ചക്കക്കുരു പൊരിക്കും
ചക്കക്കുരു പൊരിക്കൂലേ അത് നല്ല ടേസ്റ്റ് അതെങ്ങനെയാ വറുത്തിട്ടോ?
അല്ലാ ആദ്യം വേപ്പിക്കും
ആഹ് ആഹ്
ട്ട് ഉപ്പും മുളകും ഇതെല്ലാം ആക്കിയിട്ട് പൊരി ക്കും ചെല് ആഹ് ചെല്പ്പം വേപ്പിക്കാണ്ട് ഫ്രൈ ഇത് നമ്മള് ചെറിങ്ങനെ ചെറിയ ഇല്ലയില്ല ഉം പിന്നെ ചക്കക്കുരു ഇട്ടിട്ട് മറ്റേ പരിപ്പേറിയിലും അങ്ങനെ എല്ലാം ഇടും ഉ ഉ
ചക്ക ബിരിയാണി ഉണ്ടാക്കിണ്ടോ?
നിങ്ങള് ആക്കീനാ?
അല്ല യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചക്ക ബിരിയാണി അതെങ്ങനെ? അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോ അത് കണ്ടിനു
ഉം മധുരല്ലേ
ചക്ക ബിരിയാണി അല്ല പച്ച ചക്ക
ആ ആ ആ ആ ഓര് എത്ര ആക്കി ഇരിക്കൂ
ചക്ക ബിരിയാണി ണിന്ന് പറയുന്നത് നമ്മളെ കപ്പ ബിരിയാണിന്ന് അതിൻന്റെ പോലെയ തോന്നുന്നത് അങ്ങനെയാണ്
അങ്ങനെയാ പക്ഷെ എന്നാലും പച്ചരിക്കൂ പഴുത്തിനെ കൊണ്ട ഇരിക്കൂല മൂത്തതരിക്ക ഓ അങ്ങനെ എന്തെങ്കെയ ആരിക്കും ആ ആ
ആ അപ്പ നമ്മ അതില് നമ്മുക്ക് ബീഫൊക്കെ ഇട്ടിട്ട്
ആ അങ്ങനെ ചക്കനൊക്കെ കൊണ്ട് മറ്റേ ഐസ്ക്രീം എല്ലാക്കല്ല പഴുത്തെ ജ്യൂസ് ആക്ക ഐസ്ക്രീം ആക്കോ ഓരോരുത്തരു എന്തെലും
ചക്കലടു എല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലോ പഡും ആ പുഡിങ്
നമ്മള് ഫസ് ട്രൈയ്യേയുത മാങ്കോ പുട്ടിങ്ങ്
ആ ആ മാങ്കോ ബുഡിങ്ങോ?
എവിടാ മാങ്ങിയുണ്ടേനു വീട്ടില് അങ്ങനെ വെച്ചാക്കിയത്പ്പ പിന്നെ ആക്കിട്ടില്ല
ഉ ച ചക്കയുംയും കൊണ്ട് പുഡിങ് ഉണ്ടാക്കൂലേ?
ചക്കനൊക്കെ ഉണ്ട ആക്കൂ ഇത് വരെ - ക്കില്ല ആ ഇപ്രാവശ്യം ആരിക്കും തിന്നാൻ കഴിട്ടില്ല സുഖം ഇല്ലാത്തൊണ്ട്
ആ ആ പിന്നെ യൂട്യൂബില് നോക്കിയാ എല്ലാം കിട്ടുവല്ലോ ഇല്ല ഇണ്ടാക്കുന്ന
ഉം പിന്നെ നാളെ ക്ലാസ്സ്ട്ടാ
നാളെ നാളെ ക്ലാസ്സ്ത്ത് ഡ്രൈവിംഗ ക്ലാസ്സ് ഉണ്ട് നാളെ
ഓ പഠിക്കുന്നുണ്ടാ സ്കൂട്ടിയാ അല്ലാ
സ്കൂട്ടിയും രണ്ടും പഠിക്കുന്നുണ്ട്
ഓ എനക്കും പഠിക്കണ ഒന്നുണ്ട് പഠിച്ചിനില്ല
ഉ അപ്പൊ ലേണിംഗ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനി മറ്റേ എക്സിന്റെ ഒക്കെ ടെസ്റ്റ് ഉണ്ട്
ആ ഇപ്പൊ ഡ്രൈവിങ്ങിന്റെ ഏ ടെസ്റ്റന് എന്തോ വലിയ പാടാന്ന്ല്ലാം പറയുന്നട്ടെ
അത് ലേണിങ്ങ് ടെസ്റ്റ് പണ്ടൊക്കെ നമുക്ക് എന്താ ഇരുപത് മാർക്കില് എത്ര പന്ത്രണ്ട് മതി പാസ് സവാൻ ഇപ്പം മുപ്പത് കൊസ്റ്റ്യൻസ് ഇട്ന്ന്ണ്ട് അയ്ല് പതിനെട്ട് വേണം
ഓ അ അല്ല മറ്റേ ഇത് ഇല്ലേ ഓടച്ച് നോക്കലേ ആ എച്ചു എട്ടും എല്ലു ഇല്ലേ
ആ അതൊക്കെ കൊറച്ച് ടഫാന്ന് പറയുന്നുണ്ട് അത് നമ്മള് ബേക്കോട്ട് നോക്കുന്ന സമയത്ത് മിറൽ കൂടെ നോക്കാൻ പറ്റും അങ്ങനെ എന്തോ വന്നിട്ടുണ്ട് ഇപ്പോ
വിട്ട ഏതാ പഠിച്ച സ്കൂട്ടി പഠിച്ചാ
ഉ സ്കൂട്ടിയും കാറും പഠിച്ചന്ന് ചച്ചാൽ ഇങ്ങനെ ഓടിക്കും റോഡിൽ കൂടെൊക്കെ
ഉം ഉം ഉം
എന്നാലും ഇനിയ ഒന്നും കൂടെ ശരിയാവാനണ്ട്
ആ വേടിയുണ്ടാവ ആടെ ആ ധൈര്യം വണ്ട
ഉച്ചക്ക് ഇരിക്കൂല നമ്മളെ സാറ് പഠിപ്പിക്കുന്ന സാർ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും നമ്മുക്ക് പറഞ്ഞിരുന്ന പോലെ നമ്മള് പോവാ അങ്ങനെ കുടിക്കും
അങ്ങനെയല്ല പഠിച്ച റോഡിലൂടെ ഫസ്റ്റ്
ആ അത് ശരിയാ അത് പേടിയ അത് നമ്മള് നമ്മൾ ഓടച്ചു തന്നെ ശരിയാവണം
ഉം ശീലാക്കി കഴിഞ്ഞ കൊഴപ്പില്ല
ക്ക ആ ലൈസൻസ് എടു കഴിഞ്ഞ്ട്ട് വണ്ടി ഓടിക്കാതെ
ആഹ ഉണ്ട്
ഉം പിന്നെ സ്കൂട്ടിയും അതുപോലെ തന്നെ സ്കൂട്ടി റോട്ടിലൂടെ പഠിച്ചിട്ടില്ല എന്താ മറ്റേ ഗ്രൗണ്ടില് നോക്കിട്ടുണ്ട്
ആഹ് നോക്ക് പഠിക്കി പഠിച്ചാ നല്ലയാ
ആഹ സ്കൂട്ടി പഠിച്ചത് സ്കൂട്ടിന്ന് രണ്ടു വട്ടം വീണു വീണു
വീണാലല്ലേ പഠിക്കൂ നമ്മള് പണ്ട് സൈ സൈകിളെല്ലാം പഠിക്കുമ്പോ എത്ര വീണേ മുട്ട് പൊട്ടി എല്ലോ നല്ലൊരു കാല്
സൈക്കിൾ ൾ ബാലൻസ് പോലും ഇല്ലാതെ പോയത് മറ്റേ കാർ ആഹ സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ സ്കൂട്ടി സുഖാ ആഹ് ആഹാ ആ സൈക്കിൾ നല്ലതാ സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കി സ്കൂട്ടി ഈസി ആയി പോവും
ആഹ ആഹ്
ഉം
വേറെ
വേറെന്താ
നല്ലന്നെപ്പാ ബിരിയാണി ആക്കി ഉമ്മ
ഉം എന്ത് ബിരിയാണി
ചിക്കൻ
ആഹ് ആഹ്
ഏ കടക്കി ഇതു ആക്കി സമൂസ ചിക്കൻ സമൂസ
ആഹ്
ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു അത് എല്ലാം വൈകുന്നേരം ആട ആക്കി വെച്ച് ഇനി പണിയൊന്നില്ല ഇനി കുളിക്കണം
കുളിക്കിയേ ഇപ്പോളോ
മേലെ നനക്കും ഡെയിലി തല വിളിക്കുമ്പോ ഇത് ചേട്ടിനും പറ്റുന്നില്ല തണുപ്പും പിടിച്ചുന്നല്ലോ ആണ്ടന്നെ അങ്ങനെ തല നനക്കള്ളു ഇന്ന് കുളിച്ചിട്ടില്ലെങ്കിൽ നാളെ കുളിക്കും അങ്ങനെ
ഞാൻ തലേന്നൊന്ന ന്നനചില്ല എനിക്ക് ചുമ വന്നിട്ട് മാറുന്നില്ല
അനക്കൂ അവണ്ടയാന്ന് എനിക്ക് എത്തിയാ
ഉം ഉ ചുമ കാണിച്ചോ ഹോസ്പി ത്തി മരുന്നൊക്കെ കിട്ടി പക്ഷെ ഈ ചുമ മരുന്ന് കുടിച്ചിട്ടും ചുമ ഒരു കുറവും പനി കൊറവുണ്ട്
ആഹ് ആഹ് ആഹ്
ആഹ്
മാറാൻ കൊറച്ച് ടൈം എടുക്കുന്നന്ന് എല്ലരും പറയുന്നട്ടെ
ആ ചുമ വന്നല് മാറാൻ കുറച്ച് ടൈമ് എടുക്കും
ഉം
പിന്നെ ഇനി പണിയൊന്നുമല്ലല്ലോ ഫുഡ് എല്ലാം ഉണ്ടാക്കി വെച്ചീല്ലേ
ഇനി കൊറച്ച് കൊറച്ച് ഒരു അമ്പത് എന്റെ മാപ്പിള വരും അ വന്നിട്ട് കൈക്കും ഉം
വേറന്താ
വേറെണ്ടന്നെ ഇപ്പൊ ഇനി ഇനിക്കന്ത എങ്ങ ഇണ്ടാവാണേ
എനിക്കിനനി പണിയില്ല ഇനി കൊറച്ച് കുറുവാനോതണം അത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ ഫുഡ് ഐസ് കിടക്കണം
ഉം
മ
പിന്നെ
പിന്നെ എന്താ
നല്ലന്നെപ്പാ
ഹം
നന്നാശരിട വിളിക്കാം
ആഹ് ആ എന്നാ ശരി
ആ
ആഹ്
ഹലോ